ഹലോ എന്ത് ആ കേക്കുന്നുണ്ട് എന്താ വർത്താനോ
നല്ല വർത്താനം എന്താ നിന്റെ വർത്താനം
ഓ നല്ല വർത്താനം ചായ ഒക്കെ കുടിച്ചോ
ചായ ഒക്കെ കുടിച്ചു
എന്തായിരുന്നു അപ്പൊ ചായക്ക്
ഉം വെള്ളേപ്പോം ചിക്കൻ കറീം
അതേല്ലേ അപ്പൊ ഹെൽത്തി ഫുഡൊക്കെ ഓ ഹെൽത്തി ഫുഡ് ഒക്കെയോ അന്ന് വിളിച്ചപ്പോ ഹെൽത്തി ഫുഡ് ഒക്കെ ഇപ്പ കഴിക്കലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു
അതെ എടക്കൊക്കെ ഇങ്ങനെ ചിക്കന് ഹെൽത്തി തന്നെല്ലേ നമ്മള് കറി വെക്കുമ്പോ വല്ലാണ്ട് ഓയില ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ
ആ അതെ അതെ പിന്നെ നിങ്ങള് വ്യയമം ഒക്കെ ചെയ്യലി ഇപ്പവും നടക്കാനൊക്കെ എടങ്ങറ എറങ്ങാറില്ലേ
അതെ ഓ രാവിലെ ഇപ്പോ പോയിട്ട് വന്നതേ ഉള്ളു
അതേല്ലെ അപ്പൊ ഇങ്ങള് പോകുമ്പോ നിങ്ങളെ മോളോ
മോള് ഉറങ്ങുവല്ലേ നമ്മള് രാവിലെന്ന് പറഞ്ഞ് എന്നാല് ഒരു ആറ് മണിയ ആകുമ്പോത്തേന് പോയിട്ട് വരുമല്ലോ
ആ അതെല്ലേ ആ ആ ആ മക്കള ഒറക്കിയിട്ടായിരിക്കും പോകുന്നല്ലേ അത് ശരി
ഉം പിന്നെ ചായ കുടിച്ചില്ലേ
ഓ ചായെക്കെ കുടിച്ചു അങ്ങനിരിക്കുവായിരുന്നു ഇന്റെ ചായക്ക് ദോശയും മുട്ടക്കറിയും ഒക്കെ ആയിരുന്നു
അതെ അപ്പൊ ഇൻ ഹെൽത്ത് തന്നെയാണ്
അതെ അതെ ഹെൽത്തി ആയിട്ടാണ്ന്നുള്ളത് എന്നിപ്പേ നിങ്ങളെ മഴേന്നുംല്ല മഴ ഇന്നലെ രാത്രി നന്നായിട്ട് കാ റ്റ മഴ ഉണ്ടായിരുന്നുന്ന് പറഞ്ഞു പക്ഷെ ഞാനൊന്നും അറിഞ്ഞിട്ടി ഇട്ടൊന്നില്ല ഉറങ്ങണോണ്ടേ
ഓ ഒറക്കത്തിലായോണ്ട് ശ്രതി അറിഞ്ഞിട്ടുണ്ടാവ്ല
ഇല്ല ഇല്ല രാവിലെ എണീറ്റ് നോക്കുമ്പോ ഇവിടെ കൊറെ ഇല്ല ഇവിടെ കൊറെ മരങ്ങളൊക്കെ ചാഞ്ഞ് നിക്കുന്നുണ്ട് നന്നായിട്ട് അപ്പോളാണ് അറിഞ്ഞത് കാറ്റുംമയേം ഉണ്ടായിരുന്നുന്ന്
അതേ ഓറ ഇവിടെ ചെറിയോരു ചാറല് അങ്ങനെ കാറ്റും എന്തൊന്നും ഇല്ല പിന്നെ വൈ ഇന്നലെ വൈകിട്ട് നല്ലോണ്ണം പെയ്തിട്ടുണ്ടായിരുന്നു നല്ലോണ്ണം ശക്തായ കാറ്റും മയേം ണ്ടായി ഇപ്പൊ കൊഴപ്പല്ല പക്ഷേ ഒരു മൂടലുണ്ട് വെയില് വന്നിട്ടില്ല
അതല എന്നിട്ട്
പിന്നെ
എന്താന്ന് വെച്ചാല് ഉം സച്ചെ
എന്ത്
എന്താന്ന് വെച്ചാല് നിങ്ങളാണ എന്നിട്ട് ഇന്ന് ഫുഡ് ഒക്കെ ഉണ്ടാക്കിയത് രാവിലെ
അതെ അതെ
അ ആ ശരി
ഞാന് നടക്കാൻ പോയി മന്ന പിന്നെ കുക്ക് ചെയ്തിട്ട്ും നക്കും
അതെല്ലേ ഉ നിങ്ങളെ നമുക്കിപ്പോൊ എന്ത് നമുക്കിപ്പോ ഓരോന്നിനും നമ്മൾ ഓരോ ഇ ഡെലി റുട്ടീൻ എന്ന് പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ സമയം നമ്മൾ തന്നെ കണ്ടെത്തണം നമുക്ക് വേണ്ടീട്ട് വെറും തിരക്കിലായി പോയത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള സമയം നമ്മൾ തന്നെ കണ്ടെത്തണം െ അതെ അപ്പൊ മോളൊക്കെ എവിടെ
മോള്താ അവിടെ കളിക്കുന്നുണ്ട്
അത ഉ ഉ എന്റെ ഫോൺ മലാണോ
അല്ല അവളതാ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളി
ആ ഫോണും വല്ലാണ്ട് കൊടുക്ക
ഇല്ല അത് കൊടുക്കാറില്ല യൂസ് ചെയ്താലോ കണ്ണിന് പ്രശ്നല്ലേ ഇത്ര ചെറുപ്പത്തിൽ തന്നെ കൊടുക്കും
ആ അതെ പിന്നെ അവര് പറഞ്ഞാാലും അഡിക്റ്റഡ് ആയി പോും നമ്മൾ എത്ര നിയന്ത്രിച്ചാലും ഓരത് തന്നെ ആയിരിക്കും എന്നാൽ കഴിയുന്നത് നമ്മൾ നിയന്ത്രിക്ക
അതെ ഉ ഇല്ല ഫോണൊന്നും കൊടുക്കാറില്ല യൂസ് ചെയ്യലില്ല
ഉം അങ്ങനെ തന്നെ വേണ്ടത്
അതെ പിന്നെ ഉ
വന്താ പിന്നെ നി നിങ്ങളെ വയലിലൊക്കെ ഇപ്പം നിറയ മീനുകളൊക്കെ ഉണ്ടാവല്ലേ
ഓ ഇപ്പോൊ ഇപ്പൊ നന്നായിട്ട് മഴ വീണോണ്ട് പാക മീനുകളും കുട്ടികള് എന്താ മുണ്ടൊക്കെ കൊണ്ടുവരും മീൻ പിടിക്കാന്െ കുറെേ ആൾക്കാാര് ചൂണ്ട ഇടാ വാലയിട ഒക്കെ രസമാണ്
ആഹ ആഹ ശരി അപ്പൊ നല്ല രസമായി ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാന നിങ്ങളൊക്കെ പോവേണ്ടോ നീ പിടിക്കാാന്
മീൻ പിടിക്കാന് എനിക്ക് എെന്തോ മീനിന ഇങ്ങനെ കയ്യിൽ എടുക്കാനൊക്കെ എനിക്കൊരു പേടിയാ കാണാനൊക്കെഷ്ടാ എനക്ക് എന്ത ഒരു പേടിയാണ്
അതൊന്നും ചെയ്യൊന്നില്ലല്ലോ
ഇല്ല പക്ഷെ എനക്ക്െന്തോ എനക്ക്െന്തോ ഒരു പിട ഒരു ജീവനുള്ളള്ള സാധനംല്ലേ കയ് വെക്കുമ്പോ ഇങ്ങനെ ക്യുമ്പോ എനിക്കൊരു പേടിയാണ്
ഏ അപ്പൊ ഫ കഴിക്കുമ്പോളാ
അല്ല കഴിക്കുമ്പോ കുഴപ്പല്ല കഴിക്കുമ്പോ നന്നായിട്ട് കഴിക്കും അതെ അതെ നിങ്ങീഈ പുഴമീന എക്കുന്ന ആളാണോ
അതെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എന്താട്ടെ ഇത്
അതെന്നെ എനി
ആ എനിക്ക് ഭങ്കര ഇഷ്ടാ
അയി ശരി ഏ നിങ്ങളെ അവര തോട്ടക്കൊക്കെ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനിക്കൊരു കൊളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ
ഞാൻ പോവാറുണ്ടെ ഒയിവിട്ടുമ്പോ ഴൊക്കെ പോവാറുണ്ട്
അവിടാ വയലിന്റെ നടുവിലായിട്ട് നല്ല രസാ കാണാനെ
അതെ നല്ലങ്ങിയാ
ആ
അവിടുന്നേ കുറെേ ആൾക്കാരെ പോവാറുണ്ടേ ഞാൻ പിന്നെ ഇടയ് ക്കൊക്കെ പോവലുള്ളു മോൾ തായോണ്ട് വല്ലാണ്ട് കയിയില്ല
ആ അതെ അല്ലെ
അപ്പ എടയ്ക്കേ പോവാറുള്ളൂ
അയി ശരി എനിക്ക്
ഉം ഉം പിന്നെന്താപ്പോ
പിന്നെന്താച്ചാ നിങ്ങളെ കൃഷികളൊക്കെ ഇപ്പ എന്തായിപ്പ നല്ല മയയായോണ്ട് നനക്കണ്ട ആവശ്യ
ഇല്ലില്ല നിനക്കാറില്ലിപ്പോ വല്ലപ്പോ യൊക്കെ നനക്കൂറുള്ളൂ
മായയാകുമ്പോ വല്ലാണ്ട് നനക്കണ്ട ആവശ്യ
ഇല്ല ഇല്ല അ ഇത് ആ നന്നായിട്ടി ണ്ടാവുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് കായ്ക്കിൽ ല്ല പൂക്കളൊക്കെ കായി ഇങ്ങനെ ഉണ്ടായിട്ട് മൊട്ടിട്ട് വരുന്നുണ്ട് അതെ വെണ്ടയും പയറൊക്കെ ഇങ്ങട്ട് പൂക്കുന്നുണ്ട്
ഉ മയക്കാലയാലൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിക്കണ കാണാന്തന്നെ യൊരു നന്ദിയ വസന്തകാലന്ന് പറയുന്ന പോലെ മഴക്കാലന്ന്
ഇനിപ്പോ അതൊക്കെ ഇണ്ടാവു മ്പോ നല്ല രസായിരിക്കും നമക്കന്നൊരു നമ്മള വീട്ടിന്നുണ്ടാകുമ്പോ പറിച്ച് തിന്നാനും എല്ലാ
അതെ ഒരു ഈ മരങ്ങളും പൂക്കളൊക്കെ കാണ ഇതന്നൊരു മൈൻഡിനൊരു റിലീഫ് ആണെ ഒരു ഒരു സുഖാണ്
പിന്നെ
ഉ അപ്പൊ ഇപ്പം നിങ്ങളെ വള വളൊന്നും ഇട്ട് കൊടുക്കേലാ അപ്പൊ
വളം മാ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴും നമ്മളെ ഇട്ട് കൊടു ക്കരുതല്ലോ അതിനൊക്കെ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ ആ ടൈമിലിട്ട് കൊടുക്കും ആ ചാണകം പൊടിയും ആട് ആടിന്റെ കാഷ്ടക് ഒക്കെയാണ് ഇടാറ് അത് നല്ല വളമയാണ്
ആ ആ
ആ അതിട്ടുകൊടുത്താ പിന്നൊ ന്നും വേണ്ട
അ അട്ട വ സാന ക
ആ
ഉം ഇതാണിപ്പം മഴ മഴ തൊടങ്ങിയാ പ്പിന്നെ പനികളെ സീസണാ നന്നായിട്ട് പനിയൊക്കെയാണെ
ശെരി നിങ്ങക്ക് മാറിയോ
മാറീച്ചാ അങ്ങനെ മാറീട്ടൊന്നില്ല ഇന്നിപ്പം ഞാൻ എവിടെക്കും എ റങ്ങിയിട്ടൊന്നുമില്ല അല്ലെങ്കില് ഓഫീ ഫീസ്ക്കൊക്കെ പോന്നതായിരുന്നു ഓഫീസ്ക്കൊന്നും പോവാൻ കയി ഞ്ഞില്ല സോമീം ചോമയും പനിയുമൊക്കെ ആയിട്ട്
അതെ അതെ ആഹ അവിടെ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നംൊന്നും ഉണ്ടായിട്ടില്ല ഇനി കാലാവസ്ഥക്ക അനുസരിച്ച് ഇങ്ങനെ മാറും
മഴ വന്നാ പിന്നെ ആകെ ഇ പിന്നെ പറഞ്ഞാല് ഈ ഈ ചിരട്ടകളിലൊക്കെ െ വെള്ളം കെട്ടി നിക്കുന്നത് കണ്ടാൽ തന്നെ അത് ഒഴിവാക്കണം കാരണം ഇനിയിപ്പോൊ കൊതുകുകളും മുട്ടിട്ട് അതിനൂടെ തന്നെ പ പനികൾ വരും നമ്മൾ തന്നെ ശുചി
അതെ അതെ കമ്മറ്റി ഇടണം അല്ലെങ്കിൽ പിന്നെ അതില് മുട്ടോട്ട് പെരുകി ഇങ്ങോട്ട് ഒന്നായിട്ട് വന്നേ ഡെങ്കിപ്പനി അങ്ങനെയൊക്കെ വരും
നീം ആയിക്കാലത്തെച്ച അതെ ഈ മഴക്കാലയത്തെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ് നമുക്ക് നമ്മളെ ശുചിത്ായിട്ട് കൊണ്ട് നടക്കണം കാരണം ഏത് രൂപത്തില അവ വരുന്നന്ന് തന്നെ പറഞ്ഞ പറയാൻ പറ്റൂല
അതെ ആഹ
മം
നന്നായിട്ട് ശ്രദ്ധിക്കണം
അതെ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിില്ല ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഇങ്ങനെല്ല എല്ലാവർക്കും കൂടെ ഒരുമിച്ചണെന്ന്
അതെ
ആ അത് നമുക്ക് എന്തങ്കിലും പോകണം കേട്ടോ ഇടത്ത് ആ അത് എല്ലാവാരും വന്നിട്ട് നിങ്ങള് പറയുകോണ്ടണ്ട് വന്നിട്ട് നമുക്ക് എല്ലാവർും കൂടി ഒരുമിച്ച് പോകാം നല്ല രസംല്ലഈ മഴ കാലത്തൊക്കായിട്ട് പോകുന്നു
ത് നല്ല രസാണ് വൈബായിരിക്കും റെയിംകോട്ടൊക്കെ ഇട്ട് പോകുമ്പോ നല്ല രസാ മഴ കൊൊണ്ട് പോകാ അപ്പളാണ്
അപ്പളാണ് രസം അതെ നമക്ക് എന്തായാലും പോക എല്ലരും വന്നിട്ട് നമുക്ക് ഒരിസങ്ങനെ പോകാം എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് ആ ആയിക്കോട്ടെ
അപ്പമക്ക് പോവ
ആ
പി
ഏ
ഉം
ഇപ്പോ ഈ ആയിട്ട് ഫാതേയ്സൊക്കെ കഴിഞ്ഞല്ലോ അപ്പോ അയിന് എന്തെങ്കും പരിപാടിയൊക്കെ ഇണ്ടാക ഇങ്ങായിയിരുന്നോ
ആഹ് അതെ ഞാാനിപ്പ ഹസ്ബന്റിന്റെ വീട്ടില അപ്പൊ അവിടത്തെ ഉപ്പാക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ അതെ ആകെ സർപ്രൈസ് ആയി പോയി
അതെ എക്സ്പെക്ട് യ്യാതെ കിട്ടുമ്പോ അതൊ സർപ്രൈസ് ആയിരിക്കല്ലോ എന്തും അവ
അതെ അതെ അവര് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല കിട്ടുന്നുന്നത് ഇങ്ങനെരു ദിവസം ഉള്ളത് പോലും അവർക്ക് അറിയില്ല ആകെ സർപ്രൈസ് ആയി പോയി ആ പിന്നെ അതെ അത് കാണുമ്പോ നമ്മുക്കും തന്നെ ഒരു സന്തോഷ
അതെ ഒരു സന്തോഷാണ് നമ്മള് കാരണം മറ്റൊരാൾ സന്തോഷിക്കുന്ന തന്നെ അവര് ഓർക്കാതെ അവരുടെ ദിവസം നമ്മൾ ഓർത്ത് വെച്ച് ചെയ്യുന്ന പോലെ
തെ
എന്നിട്ട് നിങ്ങളെ വീടു പണിയൊക്കെ ഇപ്പ ഇവിടെ വരെ എത്തി
അത് തപ്പ വാർപ്പ് കഴിഞ്ഞിട്ട് തന്നെ ഉള്ളു പിന്നെ ഇപ്പോ നമ്മൾ ഇങ്ങനെ ന ച്ചൊണ്ടിരിക്കാണ്
ആ ആ ഇപ്പൊ ഇനിപ്പോ മഴക്കാലയോണ്ട് നനക്കേണ്ട ആവശ്യം വല്ലാതെ വരില്ലല്ലോല്ലേ
ഇല്ല എന്നാലും നമ്മള് നമ്മളതിന് എപ്ലെലൊക്കെ പോയി ഇങ്ങനെ ണ്ട്
അതിന്റെ വീടിന്റെ അടുത്തന്നെണോ അപ്പൊ പുതിയതായിട്ട് ഇണ്ടാക്കുന്നത്
ഏ
നിങ്ങളിപ്പോ നിക്കുന്ന വീടിന്റെ അടുത്തെനാണോ ഇപ്പൊ പുതിയതായിട്ട് ണ്ടാക്കുന്ന വീടും
അതെ അതെ അടുത്തെന്നെയാണ് ഇവിട്ന്ന് കൊറച്ചോള്ളൂ നടക്കാനേള്ളു
അത് ശെരി എന്നാ ശരിട്ടോ ഞാനേ കൊറച് കഴിഞ്ഞിട്ട് വിളി
ആ ഓക്കെ ഓക്കെ
ശരി